ഹലോ ഹലോ കേൾക്കനില്ലേ ഹലോ ആ കേൾക്കണില്ലേ
ആ
ഹലോ
ഹലോ
ആ കേൾക്കണണ്ടോ എന്ത് മഴയുണ്ടോ അവിടെ മഴയുണ്ടോ മഴയുണ്ടോ ഹലോ
ആ കേൾക്കണില്ലേ
ഞാൻ പറയുന്നത് നിങ്ങള് പറയണ കേക്കണില്ല ഇങ്ങള് എപ്പളേലും എന്തെലും പ്രതി വൈകുന്നേരം മഴയുണ്ടായിനോ അവിടെ
അതെ ഞാ ഞാൻ കൊറേ നേരായി ഹലോ ചോയിക്കണുണ്ട് ഇങ്ങാട്ടൊന്നും കേക്കണില്ല
ഇപ്പൊ ഞാൻ പറയണ കേക്കണുണ്ടോ
ഇപ്പൊ കേക്കണുണ്ടോ ആ ഇങ്ങള് പറഞ്ഞ കേക്കണുണ്ട് അങ്ങോട്ട് കേക്കണുണ്ടോ
ഇപ്പം കേൾക്കൊണ്ട് അതീ റേഞ്ചി എന്തേലും ആകും ചെലപ്പോ മഴ പെയ്താലും
ആ അതങ്ങനെ ചെലപ്പം ഉം ഉം
ആ എന്നിട്ട് വൈകുന്നേരം മഴ ഉണ്ടായിനോ
അപ്പോ
ഇല്ല മം വൈകുന്നേരം വരെ ഇവിടെ മഴയായിരുന്നൂട്ടോ
ആ മഴ ഇണ്ടായിരുന്നു ഇപ്പോ കൊറച്ചേരായിട്ടില്ല
ഈ മഴ വന്നാലും നമുക്ക് റേഞ്ചിന് നല്ല ഇഷ്യൂ വരും ചെലപ്പോതാവും
ആ അതെ അതെ
എന്നിട്ട് വൈകുന്നേരം എന്തേലും പരുപാടി വൈകുന്നേരം എന്തേലും പരുപാടി
വൈകുന്നേരന്താ ചായൊക്കെ ഇണ്ടാക്കി ഉം മക്കളൊക്കെയില്ലേ ഇങ്ങക്ക് സ്കൂള് പോണം സ്കൂള് പോണ മക്കള്ണ്ടോ?
ആ ഒരാള്ണ്ട്
ആ സ്കൂൾ വന്ന് സ്കൂള്ന്റെ സ്കൂള് വരുമ്പളേ ചോയിക്ക്ണ ചോദ്യാണ് ഇന്നെന്താ ഇണ്ടാക്കിക്ക്ണേന്ന് ചോറൊന്നും പറ്റൂല ചോ ചോറും കറിയൊന്നും പറ്റു വൈകു വേറെ എന്തേലും സ്നാക്സ് വേണ്ടരും
ആ ഉം ഇവിടെങ്ങനെക്കെ തന്നെ ആ എന് എന്തേലൊക്കെ ഇണ്ടാക്കി വെക്കും
ആ ഇന്നെന്തേലും ഇന്ന എന്തേലും ഇണ്ടാക്ക്യാ
പിന്താ
ഹലോ
മറ്റേ ബ്രെഡ് ആ കേക്ക്ണ്‌ല്ലാ
ആ ബ്രെഡ്
ഉം ബ്രെഡ് മറ്റേ സാൻവിച്ച് പോലെ ഇണ്ടാക്കുവല്ലോ അല്ലാ മുട്ടൊക്കെ വെച്ചിട്ട്
അതെങ്ങനെ ഫസ്റ്റ് എങ്ങനെ ഇണ്ടാക്കാ മുട്ടാ
ഉള്ളീം തക്കാളി
ഉം അത് സോട്ടേയ്ത്
ഞമ്മള് ആദ്യം ആ ദ്യം നമ്മള് ബ്രെഡ് ഒന്ന് ചൂടാക്കി ഇട്ക്കും
ആഹ് മ്മള് എണ്ണ ഒഴിച്ചിട്ടാണോ ചൂടാക്കാ അതോ വെറുതെ ഇങ്ങനെ ചൂടാക്കേ
ആ ആ ചട്ടി വെച്ചിട്ട് എണ്ണ ഒഴിച്ചിട്ട്
ആ നമ്മള ഈ ആ ആ ന്നിട്ട്
എന്നിട്ട് പിന്നെ മുട്ട എട്ത്തിട്ട് പൊട്ടിച്ച് ട്ട് ഉള്ളി തക്ക തക്കാളിയും കറിവേപ്പിലൊക്കെ ഇട്ടങ്ങാണ്ട് എ പൊരിച്ചുങ്ങാണ്ട് അത് അതിന്റ ഉള്ളില് ഇങ്ങനെ വെച്ചങ്ങാണ്ട് കൊടുക്കും.
എന്തെങ്കിലും മസാല ഇടോ?
ഇല്ല എന്താ മസാല ഇല്ല ഇടൊക്കെ ചെയ്യാ കുട്ടികക്ക് കൊടുക്കുമ്പോ നമ്മളങ്ങനെ ഇടലില്ല.
അപ്പൊ ഈ ഉള്ളീം മുട്ടയും മാത്രോ കറിവേപ്പിലയും അപ്പൊ ടേസ്റ്റ് ഉണ്ടാവോ?
ഉം തക്കാളി അങ്ങനത്തൊക്കെ ഇടാ.
ആഹ് കുരുമുളക് പൊടി യൂസ് ചെയ്യുവോ?
ആഹ് കുരുമുളക് പൊടി ഉ മുളക് പൊടി അങ്ങനെന്നും ഇടലില്ല.
ആ അതേപോലെ തന്നെ വേറെന്നും ഉണ്ടാ
പിന്നെ നമ്മളെ കയ്യില് ഏഹ് ചീസ് ചീസൊക്കെ ഉണ്ടെങ്കി അതൊക്കെ വെച്ച് കൊടുക്കാ ചീസ് സ്ലൈസ് ഒക്കെ ഉണ്ടല്ലോ?
ആ വേറെന്ന് ഉണ്ടാക്കും നമ്മള് എന്താ ഉള്ളിലെ വല്ല്യ ഉള്ളി ചെറി ചെറിയേ കുനു കുനാ അരിയാ അതായത് നീളത്തിലല്ലാതെ. ചെറിയേ ക കഷ്ണങ്ങളാക്കിട്ട് അരിഞ്ഞിട്ട് പിന്നെ അതീക്ക് എന്തെങ്കിലും ചെറിയാ മറ്റേ ഇതുണ്ടല്ലോ ആ എന്തായിന്റെ പേര്? ക്യാപ്സിക്കം ആ ക്യാപ്സിക്കൻ്റെ മുളകും കുറച്ചിടാ പിന്നെ ഈ ക്യാര റ്റ് ചോപ്പ് ചെയ്ത് കാണ്ട് ചെറുതാക്കിടാ അത് കയിഞ്ഞ് നമ്മള് മയോണൈസ് ഉണ്ടാക്കൂല്ലേ മയോണൈസ്? മയോണയ്സ് ഉണ്ടാക്കിക്കാണ്ട് അതീക്ക് ഒഴിച്ചാ. എന്നിട്ട് അതെന്ന് ആ ജസ്റ്റ് അതൊ ഒഴിച്ച് കണ്ടെന്ന് ഇളക്കാ എന്നിട്ട് പിന്നെ നമ്മൾ എന്താ ബ്രഡ് ബ്രെഡ് രണ്ട് ബ്രെഡ് എടുത്ത്
ആ ആ
എന്താ മൈദമാവ് ല്ലേ മൈദമാവ്? മൈദമാവിൽ മുക്കിക്കാണ്ട് ബ്രെഡ് പൊരിച്ചാ എന്നിട്ട് ഒന്നങ്ങനെ ട്ടോ ഫുള്ളായിട്ട്. ഫുള്ളായിട്ട് പെരിച്ചേന് ശേഷം പിന്നെ അത് ആഹ് എടുത്തിട്ട് ആ അതിങ്ങനെ ത്രികോണത്തിൽ ഇങ്ങനെ കട്ട് ചെയ്യ കട്ട് ചെയ്തിട്ട്- ഒരു ഭാഗംനമ്മൾ ഓപ്പൺ ആക്കിയിട്ട് നമ്മൾ ഇപ്പോൾ ഈ മയോണീസും ഉള്ളി ഇതൊക്കെ ഇട്ട്ക്കാണ്ട് ഒരു ഇതുണ്ടാക്കി വച്ചില്ലേ അതായത് പച്ചക്ക്
മറ്റേ പോക്കറ്റ് ഷവർമാ ന്ന് അറിയും ലേ അതിന് ആ ആ അറിയാം അത് നോമ്പിനൊക്കെ ഉ
ക്ക നെക്കെ ഇടും ചിക്കൻ യൂസ് ചെയ്യണങ്കിൽ ചിക്കമ്- ബീഫ് യൂസ് ചെയ്യാനാണങ്കിൽ ബീഫ് അപ്പൊ പിന്നെ എരിവും കാര്യങ്ങളൊന്നും ഉണ്ടാവൂലല്ലോ ഞങ്ങ-ൾ അങ്ങനെ ണ്ടാക്കലുണ്ട് ഞമ്മള് ചിക്കനും ബീഫൊക്കെ കിട്ടണ സമയത്ത് ചിലപ്പോ ബീഫും- പൊരിച്ചിട്ട അങ്ങനെ ണ്ടാ എന്തെങ്കിലും വൈകുനേരം വാണെ- അല്ലാന്നെണ്ടെ ഇവിടെ കച്ചറകാരം
ആഹ് അങ്ങനെ തന്നെയാണ് ചോറൊന്നും പറ്റ് റ്റൂല
ഇല്ലേ ഞമ്മള് ക്കെ ഞാനൊക്കെ സ്കൂൾ പോയിന്റെ സമയത്ത് അല്ലെ ഞാനൊക്കെ സ്കൂൾ പായുന്ന സമയത്ത് നമ്മള് വൈകുന്നേരം വന്നാ നമ്മള് ഉച്ചക്കത്തെ ചോറല്ലേ തിന്നാ ഞാനൊക്കെ അങ്ങനെ ആയിന്നൂട്ടോ വൈകുന്നേരം വന്നാല് ചോറാ തിന്നാ
ട്ടാനും
ആ അങ്ങനെ തിന്നും ഇതങ്ങനെല്ലല്ലോ ഇതെന്തെങ്കിലും സ് സ്നാക്സ് അല്ലെങ്കില് എന്തെങ്കിലും അമ്മള് പൊറത്ത്ന്ന് വാങ്ങിയതോ അങ്ങനത്തെ പറ്റുള്ളൂ അല്ലാതെ ചോറും കഞ്ഞിയൊന്നും പറ്റൂല.
ആഹ് എ എണ്ണക്കടി എണ്ണക്കടി ആണ് വാണ്ടത്
ആഹ് ഞമ്മള കാലത്തൊന്നും അങ്ങനെ ഇല്ലേനും അമ്മക്ക് പിന്നെ അന്ന് ചെലപ്പോ വൈകുന്നേരം വരുമ്പോ നമ്മക്ക് ഉം എന്താ ആ ഇന്നി വൈകുന്നേരം സ്കൂള് വിട്ട് വരുമ്പോ അതി എന്തേച്ചാല് ചക് ക്ക ചക്ക ചക്കകൂട്ടാൻ ഉണ്ടാക്കിട്ടുണ്ടാവും അതേപോലെ എന്ത പൂള പുഴുങ്ങീട്ട് അങ്ങനെ ഉണ്ടാ കീണ്ടാവും പിന്നെ ഞങ്ങളവ് ടെങ്ങനെ ഈ ചേമ്പില്ലേ ചേമ്പ് ചേമ്പ്
ഉം ഉം
അതൊക്കെ വല്ലപ്പോളല്ലെ ഇണ്ടാവുള്ളൂ പിന്നെ ചേമ്പ് പുഴുങ്ങീറ്റ്
ക്ക് കിട്ടീന്നു മറ്റേ അവ് ല്കൊ അവില് കോയച് ച്ചതറിയില്ലേ തേങ്ങിം ശർക്കരക്കെ ഇട്ടിട്ട് അന്നൊക്കെ അതേന്നു സ്നാക്സ് ഒക്കെണ്ടായ്ന്നത് ഉം
പവേ വൈകുന്നേരായാ ഷവർമ്മ ഇപ്പ അമ്മള് പൊറത്ത് പോവാണെന്നേ വൈകുന്നേരം പൊ ത്ത് പോവാണെന്ന്ണ്ടെങ്കിലും ഷവർമ്മ ബ്രോസ്റ്റ് അവു എന്താല്ലേ ഇപ്പത്തെ കുട്ടിയേക്ക് അതൊക്കെ പറ്റൊള്ളു ഇനിക്ക് ചെറിയേ കുട്ടിണ്ട് ട്ടോ ചെ ഇൻക്ക് ചെറിയ കുട്ടിയ്ണ്ട് ചെറിയത് പറഞ്ഞ രണ്ടര വയസ് സായ കുട്ടിയാണ് അത് വരെ അമ്മള് എവിട്ക്കേലും പോവാണെന്ന്ണ്ടെങ്കില് ആ കടെന്റെ അടെത്തുമ്പോ അപ്പോ ഒറ്റ കരച്ചിലാ ആഹ് വാങ്ങ് ശവർമ്മ ശവർമ്മ കണ്ടാല അതേപോലെ മറ്റേ ചിക്കനങ്ങനെ തൂക്കൂലോ ഗ്രില്ല്മ്മെ അതെക്കെ സീറ്റ് അതൊക്കെ കണ്ട കരയും അവക്ക് വേണ്ടത് കിട്ടി നമ്മളൊക്കെ ഞാനെ ക്കയോ ഞാന ക്കെന്നാ കണ്ട്ക്ക്ണ് അതൊക്കെ സാധനം
ഞമ്മളൊക്കെ അയിന് ഇപ്പളല്ലേ ഒക്കെ കാണ്‌ണ് ഉം ഇപ്പൊ മക്കക്ക് ചെറുതാവുമ്പോ തന്നെ അതാ വേണ് ണ്ടത്
ആ ഞങ്ങള് ഹോസ്പിറ്റലക്കെ പോവാണെങ്കില് വല്ല്യ മോനെ കൊണ്ടോവൂല അപ്പൊ ഓൻ പറയും ഞ്ഞ്ങ്ങാണ്ടെ ഞാനും പോയിന്നൂ ഞാൻ പോര്ണ അപ്പൊ എന്തേലും തിന്നോളും ഇങ്ങള് എന്തേലും വാങ്ങിതിന്നോലോ അതിനാണ് പോരണ്ടെ അല്ലാതെ ഹോസ്പിറ്റൽ കാണിക്കണ്ട ഹോസ്പിറ്റൽക്കൊന്നല്ല ഹോസ്പിറ്റലൊന്നല്ല ഇപ്പൊ പ
ഉം ഓൾക്ക് ഓൾക്ക് ടെൻഷ് ഷനാണാ നമ്മളെന്തേലും കഴിക്കയൊന്നുംല്ല
ആഹ്ആ പത്ത് ആഹ് ഇക് ഞാ അതെ
ഉം വരുമ്പോ തന്നെ അതേകാരം ചോദിക്ക എന്താ തിന്നത്
അതവാ തിന്ന് കൊടുന്നിട്ടില്ലാന്നുണ്ടെങ്കിലോ പിന്നെ ആകേ ടുങ്ങു മ്മള്
നല്ലൊരു യുദ്ധാകാരം വന്നാ
ആഹ് യുദ്ധന്നേക്കാരം അള്ള യുദ്ധന്നും പ്പട്ത്ത കാലത്ത് അങ്ങത്തെ യുദ്ധന്നും കാണൂല ആഹ്ആ ഒരാളുണ്ട് നാലാം ക്ലാസ് പഠിക്കണ കുട്ടിണ്ട് ഈ നാലാം ക്ലാസ് കു കുട്ട്യന്നെ പറഞ്ഞതേ ഞങ്ങള് ഹോസ്പിറ്റല് പോവാണെങ്കില് എന്തേലും വാങ്ങാ